ഹലോ കേക്കില്ലേ
ആഹ് കേക്ക്ണ്ട് ഉം
എന്തൊക്കെണ്ട്
എന്ത പണി കെടക്കേ
എണീച്ചിട്ടില്ല എണീക്കട്ടെ ഹ് ഹ് എണീക്കട്ടെ എണീച്ചിട്ടില്ലാറ്യ പക്ഷെ ഉറങ്ങൊന്നില്ല ഉറങ്ങൊന്നില്ല ട്ടോ അത് വേറെ വിഷയം
പ്പള കേക്ക്ണുള്ളൂ
പെക്ക്ണ്ടാ
ഉറങ്ങൊന്നില്ല കജ്ജും കാലും നീളാന്ല്ലേ
ആഹ് കട്ക്കാന് സുഖല്ല പിന്നെ ദിവസം ഉണ്ട്ട്ടോ
നമുക്കൊരു ഉറങ്ങാൻ സൊയല് ഉറങ്ങാൻ സമയല്ലല്ലൊ
ആഹ് അതാണ് ഈ കയ്യും കൊണ്ടാണ് ഇത് കയ്യി പിടിച്ച്ക്കാണ്ടല്ലേ പക്ഷേ അല്ല ഇത് കൊണ്ട് എവിടെയും കൊണ്ടും എടുത്ത് മാറ്റി ക്കണം എന്നാ പിന്നെ ഉറങ്ങൊക്കെ ചെയ്യും ഇത് കൈപിടിച്ച പിന്നെ ഒർക്കൊന്നും ഇണ്ടാവില്ല ഉം
വേഷം റീൽസും കാര്യങ്ങളും അതൊന്നും കാണൂലട്ടോ
ഇല്ല്യേ
എന്തേലൊക്കെ ഇങ്ങനെ ഏഹ് അതൊന്നും കാണലില്ല അത് എപ്പളെല്ല ആദ്യകം കാണ എപ്പഴല അയിന്റെ ആവശ്യം അതും നോക്കൂല ഞാന് ഇസ ഏഹ് അതൊന്നും നോക്കൂല അല്ലെ ടൈം ഉണ്ടാവില്ലടീ മറ്റൊന്നെങ്കില് ലിങ്ക് ഷെയർ ചെയ്യ ഉണ്ടാാവും അങ്ങൻത ഇതൊക്കെ ഉണ്ടാകും ഇപ്പൊ അത് കൊറെആയി ചെയ്തിട്ടെ ആഹ് ഇപ്പൊ കൊർച്ചയ്ക്ക്ണ് ഇപ്പ ഇത് ഉണ്ടായപ്പോളേ
അതെല്ലാ ലിംഗ് ശേർങ്കില് ഇപ്പോ ആള് കേറ്ണ്ടോ
കേർനൊക്കെണ്ട് പിന്നെ പറഞ്ഞു കൊറച്ച അയന് ചെയ്തിട്ട് കൊണ്ട് പറയയാണെങ്കേ പിന്നെ സമയത്ത് മറ്റാണ് നോക്കും അ പിന്നെ ഇതിന്റെ ടൈമട
ഇപ്പ എത്രഗ്രൂപ്പിൽ എത്ര ആളുണ്ട്
അഞ്ഞൂറ്റി അറ തൊണ്ണൂറ്റിയോ അറനൂറ്റി അഞ്ചൊക്കെ ഇണ്ടായിനി ആഹ് അപ്പൊ ഓരോര്ത്തര് ഇങ്ങനെ ലെഫ്റ്റ് അടച് ചടച്ച് അടച്ച് ഇങ്ങനെ അഞ്ഞൂറ്റി പ
ഏ ഹ്
വേറെ ഗ്രുപ്പ്ണ്ട് ആ അതൊക്കെ ആഏ അതൊക്കെണ്ട്
എന്റെ ഗ്രൂപ്പിൽ എഴുനൂറ് എണ്ണൂറ്
അന്റെ ഗ്രൂപ്പ്‌ പോ ആ പ്പ ആ ഓക്ക കൊടുത്തി
ഉം ന്നാൾ എനിക്ക് പ്രൊമോഷൻ ചെയ്യുന്ന ആള് ആഡ് കൊടുക്കണോ മണ്ടാര പറഞ്ഞു
കൊടുത്ത ആൾക്കാരില്ലേ
പണ്ട് കൊടുത്തീന്ന് ഓർമ്മണ്ട് പൈസടുത്ത് ചെയ്യിപ്പിച്ചല്ലനാ
ആ ആ ആ പിന്നെ അ അങ്ങനെ ചെയ്ത് നോക്കിട്ടില്ല ആ അതന്നെ
ഏട് കൊടുക്കണ വെച്ചിണ്ട് ഉം ഞ പറഞ്ഞു മണ്ടാന്ന് ഞ ഹൗസി ആവുശ്യണ്ടാവുമ്പോൾ പറയാറഞ്ഞു
ഹേ ഹായ്
പിന്നെ പാപ്പിന ശെരിക്കൊക്കെ പ്രൊഡക്റ്റ് സെൽ ചെയ്തണ
ഇഹ്ഹ്
അയിത്ത കസ്റ്റമർ ണ്ടോ അന്റെ ടുത്ത്
ഇല്ലയ അതെ എവിടെ സ്ഥലം
കണ്ണൂരിൽന്നെ കപ്പിനശ്ശേരി ഇണ്ടല്ലോ
ആഹ് അന്ത ചോയ്ക്ക് ക്ക കാരണന്ത
ഞാന് പ്രൊഡക്റ്റ് അക്കിൽന്ന ചില്ലറ പൈസ എന്താ തരണ്ടേ ഞാ ണ്ടോ നോക്കാനേ അങ്ങനെ എന്തേലും
ആഹ് അപ്പൊ അതിന്റെ നമ്പറിന് കയ്ല്ലില്ലേ
ആക്കെ പോയിക്കനടി
ഏ അപ്പൊ അതൊക്കെ എടുത്തക്കണ്ട് ജി ജി ജു ഇത് വേണ്ടാന്ന് വിചാരിച് നമ്പ്രളൊക്കെ കളിയെ ആ അതല്ല അ ഫോണ് സേവ് ചെയ്തത്ണ്ടാവൂലേ
ഏയ്‌ ഫോണന്നൊക്കെ ഞാന പറഞ്ഞല അന്നോട് അതാണ്
തിരിച്ു കാട്ടിയ അത് കാട്ടണ്ടില്ലേനി അജ് മണ്ടത്തായി കാട്ടിയത്
ഓല് ന്നെ കാണല്ലേ അപ്പൊ ഞാന അതാണ് ഒഴിവാക്കി ഇനിപ്പോ കാണാണ്ടല്ല ഇതി ള്ളത് കാണിനക്ക് പണി
ഏഹ്
നിപ്പാ ആ പ്രശ്ന മാണ്ടല്ലോ കരുതിയ
ശരിയാണ് പ്പൊ വക്കേണ്ടില്ലേ ഉം
നൂപ്പ പോയി നമ്പർ ഒഴിവാക്കി നമ്പർ ഒഴിവാക്കാം ഞ്ഞാല് പിന്നെ ഇടക്കിടക്ക് ഹായ് സുഖാണോ അതാണോ ഇതാണോ എന്ന് പറഞ്ഞട്ട് ട്രോൾ അപ്പൊ പിന്നെ അത് വാണ്ട ഇപ്പ മുപ്പര രറഞ്ഞു ഇപ്പൊ ബിസിന ഇല്ലല്ലോ പിന്നെപ്പൊ
ആഹ് കസ്റ്റമർതൊക്കെ എടുത്തച്ചാ മതി
ഉം
ഉം
ആരേക്കൊന്ന് ചോയ്ക്കാണെ പറയേണ്ടി ഇന്നാൾത്ത മാതിരി
ആ ആ ആ
ഉം
ആഹ് പിന്നെ അവ്ടെ ഭാഗത്ത്ള്ള നിയാസ് സെറീലെ അയാളാ എ അവിടെവിട്യാ അങ്ങനെക്കെ പറയാ പിന്നെ
ആര്
നിയാസെറീല്ള്ളേ
ആ
ഓലൊക്കെ അയ്ലിണ്ടായ്നൊരു എത്തപ്പ ആ ഒരു മോല്യേര് വ്ടള്ളൊര് ആള്ണ്ടേന്യല്ലോ എന്ക്കറീല അയിന്റെ പേരൊന്നും എന്ക്കറീല
അസീസ് ഏ അസീസ് സാറ
ന്താണാവോ ഇനിപ്പ അത് പറയാണ്ട വേറെന്താണാവോ അറിയേല എന്തൊക്കെണാവോ
ഉം ഉം
തീറ്ന്ന് ഔ ആ ഒരു സമാധാനം ഞാൻ തിന്ന് ഇന്റെഴിഞ്ഞീണ് ഇപ്പാക്കവ്ടെ ഇട്ത്തെക്കാണ് ഇപ്പ തിന്ന്ണ്ടവ്ടെ
ഏ ഉപ്പൊക്ക ഈ ടൈമ് തിന്നൊള്ളൂ
ഇപ്പ നേരം വൈകി വന്നപ്പം നേരം വൈകിയതാ അല്ലേല് ഇന്നേരം തന്നെ രണ്ടരക്ക് രണ്ടണിക്ക് ലോഡെറക്കാണ്ടായ പോവും സിമെന്റോ വളമേ ഉള്ളിയോ ഒക്കെ ആ ലോഡെർ ണ്ടായ പോയി ആപ്പ
ആ ആഹ് ശരി
അവിടെ വരും അങ്ങാടികളിലൊക്കെ അപ്പൊ വിള്ച്ചും ഇങ്ങനെ വന്ന് ക്ക്ണ് ഇത്ര ചാക്ക് ഇണ്ട് ആ ബോട്ടർ ബോട്ടർ അതേനു ചുമട്ട് ചുമട്ട് തൊയിലാളി
ചുമട്ട് ആ മലയാളത്ത് പറയാണെങ്കില് ചുമട്ട് തൊയിലാളി ഏ
ടുത്തല്ലേ മകൻക്ക്
ഏ
അതെല്ലയ്യ്ണ്ട് ഇപ്പോളും
ഉം
ഇം ഇത് മാപ്പള്ടെ നേരെ മേലള്ളത് അന്റെ മാപ്പള വണ്ടീ പോവല്ലടീ ഇന്റെ മാപ്പളടെ പണിപ്പതാ വണ്ടിപ്പണി ആകെ ഒരു പണിയെ പഠിച്ചിട്ടുള്ളൂ ഇന്റപ്പരാ ചെറുതെ അയിന്റെ അയിന്റെ ഒരു കൊട്ട നെറച്ച് വണ്ടികളാണ് എല്ലാ വണ്ടിം എന്ത് വണ്ടി കണ്ടാലും ഇൻക്കത് മാണം ഇൻക്കാ ജെ സി ബി മാണം ങ്ങട്ട് പുതിയാപ്ലപറിം ഞാനോ വണ്ടി പണിട്ത്ത് ട്ത്ത് കുട്ങ്ങി ഇതിന വണ്ടിമക്കാണ്ട് തൂക്കാച്ച്ട്ട് നല്ല സുഖള്ള പരിപാടിയൊന്നല്ലള്ളപ്പത് വണ്ടിപ്പണിയറിയിണ്ടത് കുട്ട്യാളക്കെ പുതിയെന്താ വണ്ടിപ്പണി ആകുമ്പോ അത് വിട്ടൊട്ത്താ പോരെ ബിഡാനല്ലേന്ന്ള്ള നെൽക്കാ ആ
ഇപ്പത്താ സ്ത്രീകൾക്ക് എത്ത പറയാ ഇത്ണ്ടല്ലോ സാജന്യയാത്ര പോവണ്ടെ എട്ക്കെങ്കിലും
ഉം എല്ലാ യാത്രിണ്ടെല്ലോ അത് വിടും സൗജന്യയാത്രൊക്കൊക്കെ ഞമ്മളാണ്ട് വിട്ടാല്
കെ എസ് ആർ ടി സീല്
ഉ ഞങ്ങള് ഇവിടെന്ന് അയൽവാസികള് പറഞ്ഞീനി നമുക്ക് എല്ലാർകൂടി ഒര് ന്നാള് ഞാന് ഒന്ന് വീട്ട്ക്കോയ എടീലാട്ടോ ഏ ഞങ്ങ തൊട്ടപ്പുറത്താത്തന്റെ വീച്ചന് നമ്മക്കെല്ലാർക്കും കൂടി ങ്ങള് ടൂർ പോവുകല്ലേ ഞങ്ങള് ഫിക്സ് ചെയ്ത വന്നിട്ട് ഇതാക്കാറണ്ട് അ അപ്പൊ പോ പോണ തിരക്ക് കിട്ടോ ഞാൻ പോ ആകെ രണ്ട മൂന്ന് ദിവസത്തിന് പോയത് അപ്പൊ എന്റെ ഇമ്മ പറ വന്നിട്ടുള്ളൂ ഇപ്പൊ ഞവിടന്നല്ലേ പോരഞ്ഞത് ഇടപ്പ വന്നേക്കെ പോല ഇങ്ങനെ മറ്റേത് ഇങ്ങനെ ചീത്ത പറഞ്ഞു കേട്ടോ അവിടുന്ന് ഇങ്ങട് വന്നിട്ടുള്ളൂ വരാന് വണ്ടി പറയാ ഇങ്ങക്ക് നേരല്ലന്നൊക്കെ പറഞ്ഞുമ്മ ചീത്ത പറേണ്ട്
അല്ലെ ബീച്ചിലൊക്കെ പോകാറിയാം ഉം
ചിലപ്പഴ് ഇത്താത്താക്ക് ഭയങ്കര ഇതാട്ടോ നമക്ക് ജടെക്കെ വെച്ച് പോകാനക്ക അത് കോഴികോട്ട് അപ്പൊ ഭയങ്കര ഇഷ്ട്ടാണ് പോവാൻ അപ്പൊ കുഞ്ഞിപ്പാക്ക് ഇഷ്ട്ടല്ല കുഞ്ഞിപ്പാ അങ്ങനെ അത് നമ്മളങ്ങട് കൊണ്ടുപോവും അങ്ങനെ ഇഷ്ട വേ അങ്ങനെ എന്തേലും പറയണെങ്കില് ഇവര് അങ്ങനെ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനിപ്പോ ഇവിടുന്ന് പോരുന്നില്യ എന്നു പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു പോണ്ടാ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അങ്ങന, അങ്ങന അവിടെ വിട്ടൊക്കെ ഞാനിപ്പോ ഇവിടെ വന്നിട്ടല്ലേയുള്ളൂ പോവന് ഉം ഞാനില്ല ഒക്കത്തിനു നമ്മള് വേണല്ലോ അക്ക മുടക്കി ഇനി ഒരു ടൂർ പറയുന്നില്ല ഞാനൊരു ആദ്യാട്ടൊരു ടൂറിനെ പറഞ്ഞ അപ്പ ഇതില്ല അപ്പൊ ഇത് മുന്നെക്ക് ഇണ്ടാണ് ആള് അപ്പ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പ എത്ര കാലം ഇവിടെണ്ടായിട്ടും നിങ്ങൾ പറഞ്ഞത് പോയാ പിന്നെ നമ്മള് ആകെ രണ്ടീസത്തിന് പോയല്ലേ അവിടെന്ന് നമ്മള് ടൂറിന് പോകാരുമ്പോ നമ്മക്ക് പൂതിയാണ്
അ അതെ അതെ ഉം ഉം
ഞമ്മളന്ന് പോയത് ഓർമ്മല്ല നിനക്ക് പാട്ടൊക്കെ പാടി
ആഹ് ആഹ്
എപ്പോഴും ഉണ്ടല്ല് ജാബിറ് എന്റെ കയ്യില് മാന് മാന് മാന് മാന് മാനിനക്കര
അള്ളാ
അത് ഇപ്പഴും ഉണ്ടല്ലേ മൂന്നാമത്തോള കൈയും പിടിച്ച് കാണചാടി അതൊക്കെ ഇപ്പോളും ഉണ്ട് ഒയിവാക്കാൻ തോന്നൂലേനി ഉം നല്ല രസല്ലേ അന്ന് അതില് രസമല്ലാതൊക്കെ തന്നെ ഉള്ളൂല്ലേ പൂ ചെയ്
പറയാ മലേഷ്യ മലേഷ്യ ട്രിപ്പ്
ഏഹ്
മലേഷ്യ ട്രിപ്പ് ഏയാ എഴാന്തിയാണെന്നു അറിയാം
ഏഹ് ഞാനങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലേ ശസ്ന മേടം പൈസ് ഷാഇദ അങ്ങനെ എല്ലാർക്കും കിട്ടീന്നല്ലോ
ആഹ് ഒരുപാട് പേർക്കുണ്ട്
ഉം
ശരി ഉം
യാ
ഏതായാലും ഉം
ജ്ജ് എന്നാ മലേഷ്യൻ ട്രിപ്പ് അടിച്ചാവാ കൂടെ മലേഷ്യയൊന്നും
അതന്നെ അതന്നെ ഇവരി ഇടപാട് കൊടുക്കാണ്ട് പറഞ്ഞു റോബി കളിച്ച എന്നണാവോ പടച്ച റബ്ബിനറിയാം
ആര്
എന്റെ മാപ്പിളക്ക് കുറച്ച് പൈസ കൊടുക്കണ്ടേ ആ ഫസ്റ്റ്ല് പ്രൊഡക്റ്റ്ട് വിക്കാം ന്നാ കയ് കടായ്ട്ട് ആ കടായ്ട്ട് മതീന്ന് പറഞ്ഞ് വാങ്ങിയതേനി ആ ഉടനെ എന്നിട്ട് ഇപ്പ അത് ചോദിക്കുമ്പോ പറ രൂപയായിട്ട് തരണ് അന്ന് പറഞ്ഞത് രൂപയായിട്ടെന്ന പറഞ്ഞത് രൂപയായിട്ട് തരണന്ന് നോക്കാം പ്രേതീശയൊക്കെ അസ്തമിച്ച് പോയ്ക്ക്ണ്
ഏ അത്ശെരി പ്രതീക്ഷയറ്ഞ്ഞയ്ക്ക് അയ്ക്ക് തുനിയ്ണ്ല്ലല്ലോ പ്പയ്ൽ വര്മാനം കിട്ടലൊക്കെ കൊറവാണ് അത്ര തന്നെല്ല്യാ
ക്ക്യാ കുട്ടുട്ടോ നോക്കാത്തതോണ്ടാണ്പ്പം എല്ലാം നോക്കുന്നെ സെയിൽ കിട്ടലൊക്കെണ്ട് ന്ന്ൻ്റെകയ്യ്ല് പ്രൊഡക്റ്റ്ള്ളതൊണ്ടെന്നെ അധികും സെയ്ല്മക്കാ നോക്കലൊള്ളു ആദ്യന്നെ ഒഴിച്ച് പോല്ണ്ട് കൊഴ്പ്പൊന്നു ആ കൊയ് കൊഴ്പ്പൊന്നുല്ല ന്നാലും നല്ലോണൊന്നുല്ല കേസ്ച്ച്ല്ലാത്തൊക്കേണ്ട് ക്കായ്ട്ടങ്ങനെ പോവ്ണ്ട് ക്ഷെ നമ്മ നോക്കാണെങ്കിഒക്കെ കിട്ടും എത്ര സെയ്ൽ നട
നമ്മക്ക് ആവശ്യം വന്നാ കിട്ടും പിന്നെന്താടി കൊറെ സമയായിലേ ന്നാ ശെരിട്ടോ
പെട്ടെന്ന്